ഹലോ
ഹലോ ഹായ് എന്താ പരിപാടി
എന്താ വെന്താ ഇപ്പ ത്ത് താ ത്തെ പണിയും കാര്യം കഴിഞ്ഞിങ്ങനെ.
വെറുതെ ഇരിക്കാ
അതെ വീ വെറുതെ തന്നെ ഇരിക്കാണിവിടെ.
ആ ഇപ്പൊ പട പഠനൊക്കെ ഏതു വരെ എത്തിപ്പോ?
പഠനോ ഞാനിപ്പോ ഡിഗ്രി ലാസ്റ്റ് ആണ്. അപ്പൊ ഞാനത് പഠനം പറഞ്ഞപ്പോളാണ്. ഇന്നിപ്പോ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യതന്നുള്ള വിഷയം എനിക്ക് ഭയങ്കര സംസാരിക്കാൻ തന്നെ, അപ്പൊ നമുക്ക് ആ വിഷയം കൊറച്ചങ് സംസാരിക്കാ വിചാരിച്ച. ഞാൻ മനസ്സിലാക്ക ഇന്ന് അതെ ഇന്നിപ്പോ ഇന്ന് കാല ത്ത് മനസ്സിലാക്കുന്ന വിദ്യാഭ്യാസം ന്നുള്ളത് തന്നെ ഏറ്റവും ആളുകള് എന്ത്‌ ജോലിയുടെ കാര്യത്തിലാണെങ്കിൽ ചോദിക്കുന്നൊരു കാര്യവായിട്ട് വിദ്യാഭ്യാസം മാറിന്നുള്ളതാ മുമ്പൊന്നും ചിലപ്പോ വിദ്യ ദ്യാഭ്യാസല്ലെങ്കിലും പലപ്പോഴും പലർക്കും ജോലിയൊക്കെ ലഭിച്ചിരുന്നു ഇന്നിപ്പോ വിദ്യാഭ്യാസം ന്നുള്ളത് എല്ലാ അടിസ്ഥാനപരമായിട്ട് ഒരു കാരണമായി മാറി നുള്ളതാണ്, അപ്പോ ആളുകള് ഇത്തരം വിദ്യാ ദ്യാഭ്യാസം നേ ടി വിദ്യാഭ്യാസം നേടാൻ വേണ്ടിയിട്ട് ഇത്തരം വലിയ വലിയ പൈസ കൊടുത്തിട്ട് വലിയ വലിയ സ്ഥാപനങ്ങളിൽ. പോയി പഠിക്കുന്ന ഒരു വലിയ ഘട്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ പ റ്റും എന്നുള്ളതാണ്, പിന്നെപ്പോ ഇന്നത്തെത് കാലത്ത് പറയുമ്പോ ഞാൻ മനസ്സിലാക്കുന്ന ഇന്നത്തെ നമ്മളെ ഈയൊരു ഇന്ത്യന്റെ പൗ പൗരന്മാരെ സൃഷ്ടിക്കുന്നത് തന്നെ ഇത്തരം വിദ്യാഭ്യാസമാണ്, വിദ്യാഭ്യാസമുള്ളവനെ വളരാൻ സാധിക്കൂ എന്നുള്ള കാര്യൊക്കെ നമുക്കറിയ നമക്കറിയാം പഠിച്ചാൽ വളരും പഠിച്ചില്ലേ വളര് വിളയുംന്ന് പറഞ്ഞ പോല അഥവാ നമ്മള് എത്രത്തോളം പഠിക്കും എത്രത്തോളം നമുക്ക് ഉയരങ്ങളിലെത്താൻപറ്റും ഏത് കാര്യവും ഇപ്പൊ ഈ ബിസിനസ് തൊടങ്ങ ങ്ങുന്നൊരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ടീ ഒരധ്യാപകനാണെങ്കിൽ പോലും എന്ത് തന്നെ ആവണെങ്കിലും അവ ന് വിദ്യാഭ്യാസം എന്നുള്ളൊരു കാതലായ സാധനം അവന് അ അഭി അനിവാര്യമായി വരാണ് അപ്പൊ വിദ്യാർ ത്ഥികള് മാതാപിതാക്കളിപ്പോ തങ്ങളുടെ മക്കളെ വലിയ വലിയ സ്ഥാപനങ്ങള് കൊണ്ടു വിടുന്നു അവര് ഒരുപാട് ലക്ഷക്കണക്കിന് പൈസ മുടക്കിയിട്ടാണ് പലപ്പോഴും ഏ പല ലക്ഷക്കണക്കിന് പൈസ കൊടുത്തിട്ടാണ് പലപ്പോഴും ഇത്തരം രക്ഷിതാക്കള് വിദ്യാർത്ഥികളെ പ പ്പിക്കാൻ തന്നെ തയ്യാറാകുന്നത് ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്കൂളുകളും കോളേജുകളും ഒരുപാ ട് രീതിയിൽ വർദ്ധിച്ച് വന്ന്ക്ക അതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരം വിദ്യാഭ്യാസത്തിന്റെ പ്രധന്യത അറിഞ്ഞുകൊ അതുതന്നെയാണ് ഇത്തരം രീതിയില് വരുന്നത് ന്ന്ള്ളതാ അപ്പോ സംസാരിക്കാൻ ഒരുപാട് നല്ലരു വിഷയാണ് വിദ്യാഭ്യാസം വേറെ ഞമ്മക്കറിയാ ഇന്നിപ്പോ ഒരുപാട് മാറ്റങ്ങള് വന്നു സാങ്കേതിക വിദ്യ പോലുള്ള ഒരുപാട് മാറ്റങ്ങള് കൊണ്ട് വരുന്നത് വി വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നൊരു മാ ഒരു മേഖല കൂടിയാണ് ഈ വിദ്യാഭ്യാസംന്നുള്ളത് അപ്പൊ നിങ്ങളോട് ചോദിക്കുമ്പോ നിങ്ങള് നിങ്ങളെ വിദ്യാഭ്യാസവിടെ ഇപ്പഴത്തെ അവസ്ഥ എന്താണ് എത്രത്തോളങ്ങൾ പഠിച്ചു നിങ്ങളെ മറ്റുള്ള താല്പര്യങ്ങൾ എന്തൊക്കെയാ
ഞാ എന്റെ വിദ്യാഭ്യാസം എന്ന് വെച്ചാല് യോഗ്യത ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞ് പി ജി ചെയ്യാൻ വേണ്ടി നി ക്കാണ് അപ്പൊ നീ ഏതെടുക്കും ഏതൊരു മേഖലയിലേക്ക് തിരിയുംന്നുള്ളത് ഈ വിദ്യാഭ്യാസത്തിന്റെ മേഖല വ വളരേ വലിയ വിശാലതായതോണ്ട് നമുക്ക് ഏത് വാത്ത്ക്കും തിരിയാ കൊറേവ കൊറെേ മേഖലകൾള്ളോണ്ട് ഏത് വാത്ത്ക്കാ തിരിയാന്നുള്ളൊരു സംശയത്തിലാണ് ഞാന് അങ്ങനെ ഏ പിന്നെ അപേക്ഷിക്കാനുള്ള തിയതി കൊർച്ചുംപാടിം കൊർച്ച്ന്താ അധികം ഉള്ളോണ്ടെന്നെ ഞാന് പ്പത്കൊണ്ട് ചിന്തിച്ച്ങ്ങനെ നിക്കാണ് പിന്നെ നമ്മള് മനസ്സിലാക്കേണ്ടന്താവെച്ചാല് ഈ വിദ്യാഭ്യാസത്തിന്റെ മേഖലയിയില് നമ്മ തോൽവികളും ഏ ജയങ്ങളൊക്കെണ്ടാവും അപ്പൊ നമ്മള് അതിനൊക്കെ ഉൾക്കൊള്ളാനുംപാടി ഒരു മനസ്സ് നമ്മള് നമ്മളെ അടുക്കല് നമ്മള് കരുതണംന്നുള്ളതാണ് കാരണംന്താ വെച്ചാല് ഈ ആ ഈ വിദ്യാഭ്യാസംപ്പോ നമ്മള് ഉദാഹരത്തിന് എസ് എസ്‌ എൽ സി റിസൾട്ട് വെരുമ്പോ പരാജയപ്പെട്ടു അല്ലെങ്കില് എ പ്ലസ് കൊറഞ്ഞു പർഞ്ഞ്ട്ട് ധാരളം വിദ്യാർത്ഥികള അവരുടെ ജീവൻ തന്നെ അവർ കളയുന്നോരവസ്ഥ വരെ ഇണ്ടാകുന്നുണ്ട്. നമ്മളയിന്നൊക്കെ നമ്മള് ഏഹ് ഹെ ഒരു ജയം മാത്രം ലക്ഷ്യം വെ താതോൽവിണ്ടാകും തോൽവി ജയത്തിന്റെ മുൻ നോടിയാണ്ന്ന്ള്ളത് എല്ലാ നമ്മൾ മനസ്സിലാക്കും വേണം ന്ന്ള്ളതാണ് ഞാനും ഏഹ് മനസ്സിലാക്കുന്നത്. താങ്കൾക്ക് പ്രയം
അതെ അത് നിങ്ങള് പറഞ്ഞൊരു വെല്യൊരു കാര്യാണ്. കാരണച്ചാല് നമ്മൾ എന്ത് കാര്യം പഠിക്കുമ്പോൾ പ്പൊ അത് ഒരു ജയപരാജയങ്ങള്ണ്ടാവുന്നുള്ള അപ്പൊ ഈ വിദ്യാഭ്യാസത്തിന്ന് വിട്ട് നിൽക്കാൻ ഞമ്മക്ക് നല്ല സ ഒരു സഹ ഏഹ് ക്ഷമ വേണം അത്പോലെ തെന്നെ നല്ല രീതിയില്ള്ള നമക്ക് സഹിക്കാന്ള്ള കയിവാണം. പലപ്പോഴും നമുക്കറിയാം വലിയ വലിയ വലിയ എക്സാമുകളെഴുതുന്ന വിദ്യാഭ്യാസ മേഖലകളില് നടക്കുന്നൊരു സ ഒരു സമ്പ്രദായം നമ്മുടെ നാട്ട്‌ല്ണ്ട്. ഇപ്പോ അമ്മക്കെനറ്യാ ഒരുപാട് വെല്ല്യ സ് പഠനത്ത് പഠിക്കേണ്ടോര് ഏഹ് സ ഒരുപാട് മേഖലയാണ് സി എ അത്പോൽ തെന്നെ നീറ്റ് പോലുള്ള എക്സാമ്കളൊക്കെ ഇപ്പെത്തരം മെ പരീക്ഷകളിലൊക്കെ പലപ്പോഴും പല വിദ്യാർത്ഥികളും ഒന്ന് നാലഞ്ച് വെട്ടൊക്കെ തോൽക്ക്ന്ന്ണ്ട് പക്ഷേ പ പലപ്പോഴും അവര് പിന്നീടും പിന്നീടും അതിന് വേണ്ടി പ പരിശ്രമിക്കാണ് അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നെ പരിശ് ശ്രം പരസ് പരമാവധി പരിശ്രമിക്കാന്ന്ള്ളെ അത്തരം ഒരുപാട് മനോഭാവും ചിന്താഗത്യൊ വിദ്യാർത്ഥികൾടെ മനസ്സില് വളർത്താനെക്കെ ഒരു വെലിയ കാരണമായിട്ട്ത്തരം വിദ്യാഭ്യാസ സ്ഥാ മെ ഖല മാറിന്ള്ളതാ അത്പ്പോ പലപ്പോഴും നമ്മടെ നാട്ടിൽന്ന് കാണ ഇത്തരം മാർക്കൊറഞ്ഞതിന്റെ പേരിൽ രക്ഷിതാക്കള ടിക്കുന്ന അല്ലെങ്കി ചീത്ത വിളിക്കുന്ന പല ദൃശ്യങ്ങളും കാണാം അപ്പ ഞാനിത്തരം കാര്യങ്ങൾ പൂർണ്ണമായി വിയോജിപ്പ് രേഖപ്പെടുത്തണം കാരണം ഒരിക്കലും വിദ്യാർത്ഥികള് രക്ഷിതാക്കള് അവരെ അവരുടെ മക്കളെ ഒരിക്കലും മിക.. ാൻ പാടില്ല പലപ്പോഴും നമ്മളെ നാട്ടിൽ സംഭവിക്കുന്ന ഒരു കാര്യം ഇതാണ് അപ്പൊ ഇത്തരം ഒരു തോൽവി കാണുമ്പോൾ തന്നെ.. രക്ഷിതാക്കൾ അവരെ ചീത്ത പറയുന്നു അപ്പൊ ഇത് കുട്ടികളില് ഒരു വലിയ രീതിയിലുള്ള മാനസികമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടാക്കും. അത് പിന്നീട് അവർ വരുന്ന പഠന കാലത്ത് ഒരുപാട് പ്രയാസം ഉണ്ടാക്കും എന്നല്ല ഞാൻ മനസ്സിലാക്കുന്നു. എന്നാ ഒരു തോൽവിയൊക്കെ തോൽക്കുമ്പോൾ അതിനെ പൂർണ്ണമായിട്ട് അംഗീകരിച്ചാ അവരെ പൂർണ്ണമായിട്ട് അഭിനന്ദി.. താണ് എന്റെൊ ഒരു കാഴ്ചപ്പാട് എന്നൽ വെരും പരീക്ഷകളിലും മറ്റു കാര്യങ്ങളിലൊക്കെ കൃത്യമായ രീതി.. ഇടപെടാനും അതിൽ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനും ഉള്ള കഴിവ് ഇത്തരം രക്ഷിതാക്കൾക്കും ഇത്തരം.. വിദ്യാർത്ഥികൾക്കും ഉണ്ടാവും എന്നുള്ളരു കാര്യം കൂടിതി പിന്നിലുണ്ടുന്നില്ല ഇന്ന്ഇപ്പോ നമുക്ക് നോക്കുകണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്.. ജിത്ത് എോ സ്വകാര്യമായിട്ട് ഒരുപാട് സ്ഥാപനങ്ങൾ വരുന്നു അതുപോലെ തന്നെ സർക്കാർ സ്ഥാപനങ്ങൾ ഒരുപാട് വരു.. ണ്ട് അങ്ങനെപാട് കാര്യങ്ങളുണ്ട് ഇപ്പ നമ്മക്കറിയാം നമ്മുടെ നാട്ടിൽ തന്നപ്പോ ഒരുപാട് സ്കൂളുകൾ വരുണ്ട്. ഒരുപാട് കോളേജുകൾ വരുന്നുണ്ട് അത് പലപ്പോഴും സർക്കാർ സംവിധാനത്തിന്റെ കീഴിലായ്... ഒരുപാട് സ്കൂളുകളൾുണ്ട് എന്നാല സാകാര്യവ്യക്തികളുടെ കീഴിലായിട്ട് വരുന്ന ഒരുപാട് സ്കൂളുകളൊക്കെ ഉണ്ട് പല.. പ്പോയി ഇതിലൊക്കെ വരുന്ന.. പൈസയുടെ കാല ഒരുപാട് മാറ്റങ്ങൾ വരണ്ടതല്ല കാരണം പലപ്പോഴും സ്വകാര്യമായിട്ടുള്ള വ്യക്തികളോട് ഇത്തരം.. സ്കൂളുകളിലൊക്കെ ലക്ഷങ്ങൾചെലവഴിച്ചിട്ടാണ് വിദ്യാർഥികൾ പഠിക്കുന്നത് എന്നാൽ അതിനനുസരിച്ച് സൗകര്യം അവരുടെ സ്കൂ.. സ്കൂളുകൾ ലഭിക്കണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്നാൽ സർക്കാർ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ പരം.. പലപ്പോഴും കുറഞ്ഞു വരുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നുണ്ട് കാരണം പലപ്പോഴും ഇത് പഠിക്കുന്നത് ഈ പ പാവപ്പെട്ട.. മക്ക പാവപ്പെട്ടവരുടെ മക്കളാണ് പൊതുവേുതി പ പറിക്കുന്നത് അപ്പൊ എന്റെ ഒരു കാഴ്ചപ്പാട് വെച്ചാല്. ഇത്തരം വിദ്യാഭ്യാസ അഥവാ ഈ സർക്കാർ സ്ഥാപനങ്ങളെ കൂടുതലായിട്ട് ഉഷാറാക്കാനുള്ള പദ്ധതികളെ. നമ്മുടെ സർക്കാർ കൊണ്ടുവരണം എന്നാലാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ വലിയ വലിയ ചര.. പ്നമുക് കാഴ്ച്ച വെക്കാൻ സാധിക്കും എന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൊ നിങ്ങളോട് ചോദിക്കാ എന്നുണ്ടെങ്കിൽ നീ.. ഈ എന്തുകൊണ്ടാണ് ഇത്തരം സ്വകാര്യമായിട്ടുള്ള സ്ഥപനങ്ങളിലേക്കെ കൂടുതലായിട്ട് വിദ്യാർത്ഥ.. കൾ പോകുന്നത് എന്നുള്ളത് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എന്താണ്.
ഞാൻ മനസ്സിലാക്കുന്നു അ ഒക്കെ രക്ഷിതാക്കള് അവരുടെ മക്കള് ഒന്നും ഉഷാറാവട്ടെ. നല്ല രീതിൽ പഠിക്കട്ടെ നല്ല രീതിയിൽ പഠനത്തിന്റെ ഒരു മേഖലയിൽ മുന്നേറട്ടെ എന്നിട്ട് അവർക്ക്.. നരു ഭാവി ഉണ്ടാവട്ടെ എന്നൊക്കെ ആശിച്ച കൊണ്ടാണ് രക്ഷിതാക്കളെ അവരുടെ മക്കളെ അങ്ങനെ അത്തരം.. സ്ഥലങ്ങളിൽ ഒരു ഗവൺമെന്റ് ആ അങ്ങനത്തെ സ്കൂൾ പോകരാന്നുള്ള നിലക്കാണ് അവ അവരുടെ മക്കളെ കൊ.. പക്ഷെ ഞാൻ ഇതിൽ നിന്നും മനസ്സിലാക്കുന്ന എന്താ വെച്ചാല്. നമ്മൾ ഗവൺമെന്റ് സ്കൂളുകൾ പഠിക്കുമ്പോൾ ഒരു പാട് കാര്യങ്ങൾ നമ്മള് പഠനമല്ലാത്ത രീതിൽ നമ്മളെ ചുറ്റുപാട.. കുറിച്ചും നമ്മളെ.. ച്ച് എങ്ങനെ വേണ്ടത് എന്തൊക്കെ വേണ്ടത് എന്നൊക്കെ നമ്മളെ അതിലൂടെ നമ്മള് അറിയാതെ പഠിച്ചു പോകുന്നുണ്ട്. അതൊക്കെ നമ്മളള് ഹ ഒരു നല്ല കാര്യമായിട്ട് പോസിറ്റീവ് കാര്യമായിട്ട് നമുക്ക് എടുക്കാം പിന്നെ മാത്രല്ല.. ഈ പഠനത്തിന് കുട്ടികളെ കാര്യം നോക്കുമ്പോ നമ്മള് രക്ഷിതാക്കള ഈ കുട്ടികളെ താല്. താല്പര്യ കൊണ്ട്തിരിച്ചറിയാ എന്നുള്ളത് വലിയൊരു കാര്യമാണ് കാരണം എന്താ വെച്ചാല് ആദ്യം കുട്ടികളോട്. എഅത് പഠിക്ക് ഇത് പഠിക്ക്ന്ന് പറഞ്ഞ നേരം പഠിക്കാനുള്ളരു താല്പര്യം അവർക്ക് ഉണ്ടാക്കി.. കൊടുക്കുക എന്നുള്ളതാണ് കാരണം പഠനം കൊണ്ട് എന്തൊക്കെ ഉപകാര ബെനിഫിറ്റ് ഉപകാരങ്ങൾ ഉണ്ടാവുള്ളത് അവർക്ക്. കാര്യങ്ങൾള് പറഞ്ഞു കൊടുക്കണം മാത്രല്ല എന്നാല് പിന്നെ അവരുട് പഠിച്ചു തുടങ്ങുമ്പോ അവര് ആ ഈ ഡോക്ടറി.. ഞാവണം എൻജിനീയറ്ന്നാവണം എന്ന് അങ്ങനെ പറയുക ചെയ്യേ കാരണം എന്താ വ അവർക്ക്.. ഏതൊ മേഖലയിലാണോ താല്പര്യംള്ളത് ആ ഒരു മേഖല അവര് തതിരഞ്ഞെടുക്ക.. എന്നത് അത് തതിരഞ്ഞെടുക്കാൻ വേണ്ടി രക്ഷിതാക്കൾെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അവരുടെ.. അവർക്ക് താല്പര്യംഈ പഠനത്തിന്റെ കാര്യമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അതില് മുന്നോട്ട്.. പോകാനൻ നമുക്ക് കഴിയുള്ളൂ അടുത്ത പഠിക്കാനൊക്കെ നമുക്ക് കഴിയുള്ളൂ എല്ലാെന്നുണ്ടെങ്കില് നമ്മളെആ പഠന.. ആ വഴിയിൽവെച്ച് മുടങ്ങി പോവുകയാണ് ചെയ്യുന്നത്. താക്ക് എന്തെങ്കിലും ഇന്തിനോട് ആ
അത് നിങ്ങള്ൾ പറഞ്ഞത് കാര്യാണ്. നമ്മുടെ ചെറുപ്പം മുതലേ അഥവാ ഞാൻ മനസ്സിലാക്കുന്നത് ഈ അദ്ധ്യാപകന്മാര അധ്യാപകരാണ്. വിദ്യാർത്ഥികളുടെ യഥാർഥ രക്ഷിതാക്ക ൾഎന്ന് എന്റെ അഭി്രായം കാരണം നമുക്കറിയാം നമ്മള ഒരു അഞ്ചാം വയസ്സ് മു.. നമ്മൾ അംഗനവാടി തൊട്ട് നമ്മുടെ പഠനം ആരംഭിക്കയാണ് അ. നമ്മൾ കണ്ടുവരുന്ന നമ്മുടെ അധ്യാപകരാണ് അവരാണ് നമ്മുടെ ജീവിതത്തിൽ പകർന്നു വരുന്ന ഒരുപാട് പാഠ- ങ്ങൾ അത് പിന്നീട് നമ്മൾ വളരുമ്പോൾ ആ ഒരു അവര് പകർന്നു തന്ന കാര്യങ്ങളാണ് ന ജീവിതത്തിൽ അപ്പൊ എത്രത്തോളം നമ്മുടെ അധ്യാപകര് നമ്മുടെ സ്നേഹത്തോട് വാത്സല്യത്തോട് ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ അത്രത്തോളം നമ്മൾക്ക് വളർച്ചയിലും വലിയ രീതിയിൽ സ്വാധീനം കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് അതാണ് അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ചെറുപ്പം മുതലേ നമ്മളെ അധ്യാപകര് നമ്മളെ ലാളിച്ച് വളർത്താന്നുണ്ടെങ്കില് അഥവാ തോൽവിയിൽ അവരെ നമ്മളെ സപ്പോർട്ട് നമ്മെ തോൽവിയിൽ നമ്മളെ അഭിനന്ദിക്കുന്നത് ഞാൻ മനസിലാക്കുന്നത് അവര് കുട്ടികൾ ആ വലുതാവുമ്പോ ഇത്തരം രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാാവും കാരണം പലപ്പോഴും തോൽ- വിയാണ് വിജയത്തിന് മുന്നോടി എന്നുള്ള കാര്യം നമക്ക് അങ്ങനത്തെ ഒരുപാട് വാക്കുകൾ നമുക്ക് കേക്കാം അത് പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട് ഞാന് ഞാനെന്നല്ല എൻറെ സുഹൃത്തുക്കളും പലപ്പോഴും പല പരീ- ക്ഷകളും തോൽവി അറിഞ്ഞിട്ടും നമ്മുടെ അധ്യാപകമാരെ പൂർണ്ണമായിട്ട് ചേർത്തു പിടിക്കുകയും അതിനനുസരിച്ച് പൂർണ്ണ- മറ്റുള്ള എങ്ങനെ നമുക്ക് ജയിക്കാൻ പറ്റും എന്ന ഒരുപാട് പുതിയ പുതിയ മാർഗങ്ങൾ അവർ കാണിച്ചു തരും പിന്നെ അ- അപ്പൊ നമ്മൾ പുതിയ പുതിയ മാർഗ്ഗങ്ങ പരീക്ഷിക്കുമ്പോ അത് നമുക്ക് ഒരുപാട് വിജയം നേടാനും സാധിച്ചിട്ടുണ്ട് ഞാൻ മനസി- മനസ്സിലാക്കും ഇന്നിപ്പോ വിദ്യാഭ്യാസ മേഖലയില് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അവസരങ്ങൾ നേടാനുള്ള ഏറ്റവും വലിയൊരു അവസരമായിട്ട് വിദ്യാഭ്യാസ മേഖല തന്നെയാണ് ഇന്ന് പലാവരും അവലംബി- ക്കുന്നത്. കാരണം നമുക്കറിയാം ഇന്ന് എവുടെ കേറണമെങ്കിലും ഏത് സ്ഥാപനത്തി ഏത് ജോലി കേറ- ണങ്കിലുംഅവിടെ ആദ്യം അതിന്റെ ആളുകൾ ചോദിക്കാ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്? അ- ത് അവിടെയാണ് പലപ്പോഴും നമ്മുടെ മക്കളെ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളെ നമ്മുടെ സമുദായം പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നത് കാരണം അവർക്ക് അവ അർഹിച്ച ചിലപ്പോ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ അവരെ ആ ജോലിന്ന് പിരിച്ചുവിടാം അങ്ങനത്തെ ഒരുപാട് സമ്പ്രദായങ്ങളൊക്കെ ഇന്നത്തെ സ്കൂൾ അതുപോലെ കോളേജുകൾ ആയി- ഇത്തരം ജോലിയിലേക്ക് എടുക്കുന്നതിൽ സംഭവിക്കേണ്ട എന്നുള്ളതാണ് അതാണ് പലപ്പോഴും പലരും വിദ്യാഭ്യാസത്തിന് വലിയ രീതിൽ ഊന്നൽ നൽകാനും അതിന് രീതിൽ അതിന് വലിയ രീതിയിൽ കാണാനും ഒക്കെയുള്ള ഒരു കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് പലപ്പോഴും ഒരുപാട് മാറ്റങ്ങൾ തന്നെ ഇന്നത്തെ വിദ്യാഭ്യാസ മേഖലയിൽ വന്നതാ സാങ്കേതിക വിദ്യ എന്നുള്ള വലിയൊരു വലിയൊരു സംഭവം തന്നെ ഇന്നത്തെ കാലത്ത് സംഭവിച്ചു വിദ്യ വിദ്യാർത്ഥികളട് പഠന രീതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചു വിദ്യാർത്ഥികൾക്ക് അധ്യാപകന്മാരോടുള്ള ബഹുമാനംമാ- അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഇന്ന് മാറ്റങ്ങൾ സംഭവിച്ച ഒരു മേഖലയായി ഇന്ന് ഇന്ന് നമുക്ക് വിദ്യാഭ്യാസ മേഖലയെ നോക്കി കാണാൻ പറ്റും എന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്
ആ അതെ ഈ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോ തന്നെ അതിന്റെ ഇപ്പ അതിന്റെ രംഗത്ത് തന്നെ ഒരുപാട് പുരോഗതികളെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് കമ്പ്യൂട്ടറിലായിട്ടും ഫോണിലായിട്ടും മറ്റു ഉപകരണങ്ങളിലായിട്ടും പക്ഷെ ഈ ഫോണിലൊക്കെ നമ്മള് പഠന ഫോണൊക്കെ നമ്മള് പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോ എന്നുള്ളത് നമ്മള് അത് ഏ..... ആവശ്യം ഇല്ലാതെ അനാവശ്യമായി ഉപയോഗിക്കുന്നതിനെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് കാരണം നമ്മൾ പഠനത്തിന് വേണ്ടി മറ്റേ നമ്മളെ കുട്ടി രക്ഷിതാക്കള കുട്ടികളക്കെ പഠനത്തിന് വേണ്ട ഉപയോഗിക്കന്ന് പറഞ്ഞണ്ട് അതൊക്കെ നമ്മ ശ്രദ്ധിക്കണം അതിലൂടെ നമുക്ക് ഒരുപാട് അപകടകരമായ കാര്യങ്ങളും വന്ന് നിൽക്കുന്നുണ്ട്., അപ്പോഎല്ലാ കാര്യങ്ങളും രക്ഷിതാക്കളും ശ്രദ്ധിക്കുക ശ്രദ്ധണം അതേപോലെ സ്കൂളിൽ എത്തിയാല് ടീച്ചർമാര് ശ്രദ്ധിക്കണം അപ്പൊ അങ്ങനെ ഒരുപാട് ഈ വിദ്യാഭ്യാസ രംഗം എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് മേഖല ഒരുപാട് മേഖലയിൽ വ്യാപിച്ച് കിടക്കുന്നത് കൊണ്ടു തന്നെ നമുക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. സമയം നമുക്ക് വളരെ കുറവായത് കൊണ്ട് തന്നെ നമ്മള് ഇപ്പ നമുക്ക് തൽക്കാലം ഇനി വീണ്ടും കാണുമ്പോ നമുക്ക് സംസാരി രിക്ക എന്നാല്
അതെ നമുക്ക് അവാനിപ്പിക്കാം. ഒരുപാട് സമയം ണ്ടല്ലോ നമുക്ക് നാളെയും മറ്റന്നാളുമൊക്കെ ഒരുപാട് സമയം ഒഴിഞ്ഞ് കിട്ടുമ്പോ നമുക്ക് എന്താ കൂടുതലായിട്ട് വിഷയത്തിൽ നമുക്ക് സംസാരിക്കാം ഇപ്പൊ നമുക്ക് എന്താ തൽക്കാലം നിർത്താം വേറെ പരിപാടി ഒരുപാട് തൊഴില്കളുള്ളതാണ് നമുക്ക് അവസാനിപ്പിക്കാം
ആ എന്നാ ശരി
ശരി ശരി